ഹലോ ആഹ്
ഹലോ ആ എവിടെ സ്ഥലം ആല്ല എ
ആഹ നാട്ടില് മഴൊക്കെണ്ടോഏ നാട്ടില് മഴൊക്കെ ഉണ്ടോ.... ഞാൻ വർക്ക് ചെയ്യാണ് ഷോപ്പിലാണ് പച്ചക്കറി
ആഹ ഹാ ആ ഇവിടെ മഴ കൊഴപ്പില്ല മഴ
ആഹ എവിടെയും ചെറുതായിട്ടുണ്ട്..... ഇപടെ ഉണ്ട്.....
ആഹ് ഹാ ആാ ഹാ ആഹ ഇത ഷോപ്പില എങ്ങനെ കച്ചവടൊക്കെ ഉണ്ടോ....
ആ കുഴപ്പമില്ല ഞാനിപ്പോൾ പുറത്തിറങ്ങിയതാണ്..... ഒരു പത്ത് മിനിറ്റ് പുറത്ത് ഇറങ്ങിയതാണ് അപ്പ..... അത് ഉം അത് രണ്ട് നാൾ
ആ ആ ആ ആ ആ
പിന്നെ നിങ്ങള് കുറേ വർക്ക് ചെയൽ തു
ഇല്ല ഞാന് എന്ത് ഞാനും ഒരു ഒരാഴ്ച്ച ആയതേ ഉള്ളൂ
ആ
ആ
പിന്നെ എങ്ങനെയൊക്കെ എന്താ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ കാണലുണ്ടോ
ഇല്ല ഞാന് ഞാൻ ഞാൻ ഇല്ല ഞാൻ എന്റെ നേഴ്സിംഗാ ഫീൽഡ് അന്നേരം ഭയങ്കര ഡ്യു നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയോണ്ട് പാട
ഓരോരുത്തർക്ക് ഓരോ ഇതല്ല ടൈം രാത്രിയാവുമ്പോ നമ്മുക്കും പോവാൻ ബുദ്ധിമുട്ടനേ നമ്മള് ചിലതേ കാണള്ളൂ കടയിൽ പോരണല്ലേ ഫുൾ ടൈം ഒന്നും ഉറക്കോയ്ക്കാൻ പറ്റില്ലല്ലോ
ആ ആ പിന്നെ ഇപ്പം എന്താ ഇനി വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ആ വൈകീട്ടുള്ള ഇനിയിപ്പോ രാത്രി വീട്ട് പോകുമ്പോളേ ഉള്ളു മറ്റേതൊക്കെ ഇവിടെ തനെയിക്കാരം ഇല്ല ഇല്ല അത് പത്ത് മണിക്കെ ഇവിടുന്ന് പോവയുള്ളു രാവിലെ എട്ടരയ്ക്ക് വന്നാൽ
ആആആ ആ പിന്നെ വീട്ടിലെല്ലാരും എന്തോ സുഖമായിട്ട് ഒക്കെ ഇരിക്കുന്നോ
അങ്ങനെ വീട്ടില് ആ ആ സുഖം സുഖമായിട്ട് പോന്ന് ആ സുഖമായിട്ട് പോന്ന്
ആ പിന്നെ ആ എല്ലാരും സുഖയിട്ട് ഇരി യിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല ഇപ്പം ഇവിടെ മഴയൊക്കെ മഴയൊക്കെ ആയിരുന്നു ഇന്ന് ഇപ്പോ മഴയും കാര്യങ്ങളൊക്കെ തോന്നു
ആ പിന്നെ ഇന്ന് പൊതുവെ കുറവാണ് ഇന്നലെ ഇണ്ടായിനു
അവിടെ ആ ബസ് സമരമോ ബസ് സമരോ ആയിരുന്നോ ഇന്ന്
ബസ് സമരം ഇവിടില്ല
ബസ് സമരം ഇല്ല ആ ആ
അപ്പോ നഴ്സിങ്എനി നിങ്ങള് ജോലി തുടങ്ങിയോ തുടങ്ങിയ എന്തായി ട്രെയിനിങ് ഒന്നും അല്ലലോ ആ ജോലി തന്നെ അല്ലേ ടെയിനിങ്ങ ഒന്നും അല്ലലോ ജോലി തന്നല്ലേ
ജോലി തന്നെ ജോലി തന്നെ ഞാൻ ആദ്യം ബാംഗ്ലൂരായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിൽ പോരുന്നു
ആ
പിന്നെ ആ പിന്നെ
ആ അല്ല പുറത്ത് ഗൾഫിൽ അവിടെ ഇവിടെന്ന് പോയിട്ട് ഇല്ലാ പറയാ
ഇല്ല ഇല്ല പോയില്ല ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല ഞാൻ പഠിച്ചിറങ്ങിയിട്ടൊരു ഒരു ഒന്നര കൊല്ലം ആയതേയുള്ളൂ
ആഹ് ഒന്നരക്കൊല്ലല്ലേ
പിന്നെ നിങ്ങൾ മാരീഡ് ആണോ അല്ലല്ലോ
ആഹ് മാരീഡാണ് മാരീഡാണ്
മാരിഡാണോ
പിന്നെ
ആഹ് പിന്നെ അല്ലല്ല ഞാന് ഇല്ല എനിക്ക് ഇരുപത്തഞ്ച് വയസ്
ആഹ് ഒന്നര ഇതായിട്ട ആഹ് ആയിട്ടോളല്ലേ പിന്നെ അപ്പോ നൈറ്റ് ഡ്യൂട്ടി എങ്ങനെ
സാണോ റഫറ് ചെയ്ന്നേ
എങ്ങനാ
കാര്യ ആരാ റഫർ ചെയ്തെ ഫ്രണ്ട്സാണോ അതോ
ആഹ് അത് ഫ്രണ്ട്സന്നെ ഫ്രണ്ട്സർഞ്ഞാല് ലേഡീസ് ഫ്രണ്ട്സാണ്
ആഹ് ആഹ് ആഹ്
ഓൺലൈനികൂടിള്ള പിന്നെ എന്താപ്പന്തേഷ്ചെ അതല്ല ങ്ങളെ ഡ്യൂട്ടി രാ നൈറ്റ് ഡ്യൂട്ട്യാങ്ങനെ അതൊ കഴ്യാറായോ
ആഹ് നൈറ്റ് ഡ്യൂട്ടി ന്താ ഇന്ന് ഇപ്പ ഇന്നിപ്പോ ഓഫ് ഫായിരുന്നു ഇന്നലെ ഒരു ഡ്യൂട്ടിണ്ടായിരുന്നു ഉം
ആഹ് ങ്ങെനെ മാറി വരൂല്ലേ ഹലോ
ഉം
ഹലോ
പിന്നെ പിന്നെ വേറെന്താ വേറെന്താ വിശേഷം
ആഹ് പിന്നെതാ അങ്ങനെ പോണ് ആഹ് ചോറന്നെണ്
ആഹ്
ഓരോത്തര് ങ്ങന്തെ മറ്റേ ചപ്പാത്തി അതൊക്കെണോ
ഓഹ് ഇല്ല വീട്ടില വീട്ടി വീട്ടി ചോറ് തന്നെ അഹ് അങ്ങനെ അങ്ങനെ
രാവിലെ അല്ല ഞങ്ങളെങ്ങനെ ഫുൾ ടൈം വർക്ക് രാവിലെ പോന്നാ
എഹ് വടെ ഹോസ്പിറ്റ്ലോ?
ഹലോ ഹലോ ഏഹ് നേഴ്സിംഗ് ഹാലെ വർക്ക്
വർക്ക് ആഹ് ആഹ് ആഹ് ആറ് മണിക്കൂർ ആറ് മണിക്കൂറ്
ക്കൂറ്ലെ അഹ് ശെരി അപ്പോ
ഇപ്പം വൈകിട്ട് ഏഴിന് കേറിക്കഴിഞ്ഞാ രാവിലെ ആഹ് നൈറ്റ് പോയി കഴിഞ്ഞാ രാവിലെ വൈകിട്ട് ഏഴിന് കേറിക്കഴിഞ്ഞാ രാവിലെ ആറേഴ് മണിയാവുമ്പോ എറങ്ങാം
ആഹ് ആഹ്
അല്ലാതെ അല്ലാതെ മ്മക്ക് രാവിലെ ഏഴിന് കേറിക്കഴിഞ്ഞാ ഒരു മണി ഒരു മണിയാകുമ്പ എറങ്ങാം
ആഹ് അതെ ശെ ഉം
മോർണിംഗ് ഷിഫ്റ്റ് അങ്ങനെ മൂന്ന് ഷിഫ്റ്റാ മോർണിംഗ് ഈവനിങ്ങ് നൈറ്റ് ഉം
അപ്പോതീപ്പോ ഇപ്പോ ഇപ്പ ഫ്രീ ടൈം ആണിപ്പോ
ആഹ് ഇല്ല ഇന്ന് ഓഫായിരുന്നു
ആഹ് ഇന്ന് ഓഫ്ന്നാ പറഞ്ഞേല്ലേ ഓക്കെ ഓക്കെ
പിന്നെ
ഉം പിന്നെന്താ? ഉം ഹും
വേറെപ്പെന്താപറ്യ
വേറെ വേറെന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു വീട്ട് നാട്ടിലെ ക്കെ അഹ് എല്ല വീട്ടുകാരിലുള്ളവരൊക്കെ സുഖവായിട്ടൊക്കെ ഇരിക്കുന്നോ? കൊഴപ് - പ്പൊന്നുല്ലല്ലോ ആഹ് പിന്നെ ആഹ് ഇനിയിപ്പെന്താ ഇന്നത്തെ പരിവാടി
പരിവാടിപ്പെന്താ ഇനീപ്പോ കടീ കേറുപ്പോ ന്ന്പിന്നെ പത്ത് മണിക്ക്വ്ടെന്ന് പോവും
ആഹ്
പിന്നെ രാവിലെ എട്ടരക്ക് വരും. രാത്രി പത്തുമണിക്ക് പോവും അങ്ങനെ ഫുഡ് കാര്യക്കെ ഇവിടെത്തന്നേണ്. ബോസിൻ്റെ അവിടെ ണ്ടാവും അങ്ങനെക്കേണ്
അങ്ങനെയൊക്കെരിക്കുന്നു. ഉം ഉം
ആഹ്‌
ആഹ്‌ ആഹ്‌ വൈകിട്ട് ഗെയിംസ് അങ്ങനെ പരിപാടിഒന്നും ഇല്ലേ
ഏഹ്‌
വൈകിട്ടങ്ങനെ ഗയി ഏഹ് സ്പോർട്സ് പരിപാടി കളി
ആഹ ആഹ ആ
ആഹ്‌ കടയില കടയിലായോണ്ട് അതൊന്നും പറ്റത്തില്ലല്ലേ
ഇല്ല വേറെയുണ്ടാവില്ല
ആഹ്‌ അ
പിന്നെപ്പോ ഏഹ് ഫ്രൈഡേണ് ലീവ്
ഉം ഉം ഹ്‌ ഹ്
അ അങ്ങനെ എന്തെങ്കിലും പരിപാടി ആയിട്ടണ്ട് പോവും
ആഹാ അഹ അങ്ങനെക്കെയാണ് കാര്യങ്ങള് ഉം ഉം ഇങ്ങളെ സ്ലാങ്കുവളരെ വ്യത്യാസാണ്. നിങ്ങള്
ഏഹ്
സ്ലാംഗേയ് വ്യത്യാസാണെന്ന് ഉം ആഹ് അതുകൊണ്ട് ക്യാപ്ചറെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അമ്മള്
ആഹ്‌
ഉം ഉം ഉം പിന്നെ
പിന്നേ രാത്രി ഫ്രീയേക്കാരങ്ങള്
രാത്രി രാത് ഇന്നിനി ഫ്രീയ. ഇനിപ്പം നാ ഇനിപ്പം രാവിലെ നാളെ ഈവനിങ്ങാ. നാളെ രണ്ട് മണിക്ക് പോയാ മതി
ആഹ്‌ രണ്ടണിക്കോവലെ
ഉം
മോർനിങ് ഒഴിവുണ്ടാവ്വോ
ആ നാളെ മോണിംഗ് ഒഴിവ
നാള അറ്റൻഡ് ചെയ്യാ. ഏഹ്‌ ബോയ്സ് കൊറവാണപ്പമ്മളതില് ലേ
ഏഹ്‌
ബോയ്സ് കൊറവാണമ്മളെ വർക്കില് റ്യ
ആഹ്‌ അതെ അതെ ബോയ്സ് കൊറവാണ് ഉം
ശരി
പിന്നെ വേറെന്താ
ഉം ഉം
മൂന്ന് മിൻറ്റുംകൂടിണ്ട്
വൈകിട്ട് അവിടെ നിങ്ങളുടെ, ഏരിയയിൽ എങ്ങനെയ- മന്തിയൊക്കെയാണോ?
ആ ഇവിടെ മന്തിയാണ് മെയിനായിട്ട്.
മന്തിയാണ് മീയിന അല്ലേ, ഏത്, ഏത് മന്തിയ പിരിപ്പിരിയാണോ? ഏത് മന്തിയുടെ ഇപ്പ, പലതരം ഉണ്ടല്ലോ? വി യമനീസ്.
ചിക്കന് ബീഫ്, ഇത് മട്ടന ഒക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ചിക്കന് തന്നെ ആണ്. ഫുൾ ചിക്കാനാണ്, ചിക്കൻ- മന്തിയാണ് ഫേമസ് ഇവിട-
ഉം ഉം ഉം ഒത്തിരി പുതുതായിട്ട്- ഒത്തിരി, തുടങ്ങി മന്തിക്കടകള്.
ഏ..
പുതിയ പുതിയതായിട്ടേ ഒത്തിരി- മന്തിക്കടകൾ തുടങ്ങിയന്ന്.
ആഹ് തുടങ്ങിയ, തുടങ്ങി, തുടങ്ങി.
ആഹാ ആഹാ.
ഇവിടെ, ഇവിടെ, ഇക്ക കുറച്ചായിട്ട്- ഇവിടെക്ക പലതും തുടങ്ങീനോ? അത് കുറേ പോയി ഇപ്പോൾ ഇവിടെ ഒന്ന് പിന്നെ. എന്താ പറയ ഒന്ന് ക്ലക്ക്, ആയതിന്റെറെ ഇടെ, അത് പിന്നെ വലിയ ഫേമസ് ആണ്.
ആഹാ ഇവിടെയും, ഇവിടെ ഇപ്പോ- പുതുതായിട്ട് ഇപ്പം ഒരു ഒന്നോ, രണ്ടോ, മൂന്നോ- ഒത്തിരി, മന്തിയുടെ ഒത്തിരി കടകൾ തുടങ്ങിയിട്ടുണ്ട്. മന്തിപ്പ ആൾ- ആക്കാർ വെച്ച്, നമ്മൾ കഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെർത്തല്ലേ. വച്ചാൽ കുറച്ച് പൈസക്ക് നല്ല- രീതിൽ ഒരു കട്ട. കട്ടാരരെല്ലാം കൂടെ പോയിരുന്നു, കഴിക്കാൻ പറ്റിയരു ഫുഡ് അല്ലേ.
ആഹാ ആഹാ ആഹാ.
ആ ആ ബീഫാണോ? ചിക്കൻണോ കൂടുതല ഇഷ്ടം?
അത് നമ്മൾ ചിക്കൻ തന്നെ, ആയിക്കണ അവര് വ-
ചിക്കന- ആ പിന്നെ- ആഹാ ഏരിയയിലൊക്കെ എങ്ങനു- ണ്ട്. എ പ്രിയദർശിനി, പ്രിയദർശിനി, ബസ്സൊക്കെ ഫ്രീ ആയിട്ട്- എങ്ങനെണ്ട്.
സിനീ ബസ്സ് കുഴപ്പമില്ല, നല്ല തിരക്കാണല്ലോ ബസ്സിലേക്കെ.
ആഹ് ഹാ ഹാ ആഹ. നല്ലനിപ്പം. പ്രൈവറ്റ് ബസ്സുകാരൊക്കെ- പ്രൈവറ്റ് ബസ്സ് സമരത്തിലേക്ക്- പോകന്നൊക്കെ പറയുന്നു.
ആ ആ പ്രൈവറ്റ് ബസ്ൽപ്പ പുല ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും- ലേഡീസ് അങ്ങനെ ഇറങ്ങി ആഹാ.
ഉം. അങ്ങനെയൊക്കെ പോന്നല്ലേ?
ആഹ ഞാൻ പോണ്.
പിന്നെ വേറെന്താ?
ഏതായാലും ആഹാ ഒരു വീട്ടർക്ക്- ഗുണം ഉണ്ടാവും, ഒരുവിട്ടർക്ക് -
അതാ ഒരു കൂട്ടർക്ക്, അതെ അതാ- ഞാനും അതാ, പറു ഒരു കൂട്ടർ- പക്ഷേ അത്, അത് പ്രൈവറ്റ് ബസ്സുകാർമായിറ്റ തടിക്കുന്നൊ ഒരു പരിപാടിയായി പോയി എൻ്റെ വീട്ട- വീട്ടിൽ രണ്ട് വണ്ടിയ ഉണ്ട്.
ആഹാ.
ആഹ് അന്നേരം അത് നമ്മളത് നോക്കുമ്പം, ഡെയിലി ഒരു പത്തു മൂവായിരം രൂപയുടെ നഷ്ടം വരുന്നുണ്ട്. ഒരു വണ്ടിയുടെ പുറത്ത്.
ഏ..
ഒരു വണ്ടിയുടെ പുറത്ത ഡെയിലി ഒരു പത്ത മൂവായിരം രൂപയുടെ ഷോട്ട് വരുന്നുണ്ട്.
ഏ ഷോർട്ട് വര്-
ഷോട്ട് വരുന്നുണ്ട്.
ആഹാ.
ആഹ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ഉളു
ഉം
ആഹ അങ്ങ ഇരിക്കുന്ന കാര്യങ്ങൾ പിന്നെ പിന്നെ വേറെന്തോ ഉണ്ട്
ഹലോ
പിന്നെ വേറെന്താ വിശേഷം
വേറെന്താ വിശേഷം
ഹലോ ഹലോ ഹലോ
ആഹ് നാ ഓക്കേലെ
ആഹ് ഓക്കേ എന്നാ ശരി എന്നാൽ
ഒക്കെട്ട
ശരി എന്നഓക്കേ